ഹലോ ആഹ് എന്താ വർത്താനം.
നല്ല വർത്താനം.
ഹേ എന്താ പണി.
ഒന്നുല്ല വെറുതെ ഇരിക്ക്ന്ന്
ഏഹ് എത്രേലാ പഠിക്കണേ?
ഞാനീ പ്ലസ്റ്റു
ആഹ് പ്ലസ്റ്റൂലാ ഞാനും പ്ലസ്ടു ആണ് എന്താ അവിടുന്നൊക്കെ ഒരു ശബ്ദക്കെ കേക്ക്ണേ
തമ്പ
ആഹ് ന്ന് നിങ്ങൾ നട നീ നീ നടന്നോണ്ടിരിക്കാ
ആഹ് ഞാ പൊറത്താണ് ആഹ് ഓക്കെ ന്ന് പറ
പല ശബ്ദങ്ങളും കേക്കണ്ട്.
ക്ലാസ് എങ്ങനെയാ പോണ്?
ഏഹ്?
ക്ലാസൊക്കെ എങ്ങനെ പോകുന്നു?
വൻ ചടപ്പാണ് മുത്തെ. അന്നോട് പറയാണെങ്കില്. കിട്ടിയതാണേ ലൊട്ട സ്കൂളില് എന്തിനും പറ്റാത്ത ടീച്ചർമാര്. പഠിപ്പിച്ചൂല്ല, ശ്രദ്ധിക്ക ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലേലും ഓലിക്കെത്തൂല്ല. അങ്ങനത്തെ ഓരോ ടീച്ചർമാര്. എടുക്ക്ണാണേൽ തേങ്ങീം മനസ്സിലാവൂല വൻ പെടലാണ് ഞാൻ പെട്ടത്. ഇജോ അന്റെ പഠിപ്പ് എങ്ങനേ പോണെ?
എന്റേം ഏകദേശം അതുപോലെ തന്നെ.
ഏഹ് അങ്ങനെന്നാ പോണ്?
അതെ അതെ.
ഇജേതാ എട് എട് ത്തേതാ?
ഞാൻ കമ്പ്യൂട്ടർ കോമേഴ്‌സ്.
ഓ ഞാനു അയെന്നേണ്. സേമ് സാനന്നേ ഞാനും എടുത്തെ.
ആഹ്
വീട്ടില് ആരൊക്കണ്ട്
ഏഹ് പ്പ അനിയെത്തി ഏട്ടെത്തി
ആഹ് പിന്നെ
അന്റെ വീട്ടിലാരൊക്കണ്ട്
ഇന്റെ വീട്ടില് ഇമ്മിം ഇപ്പി ഞങ്ങള് മൂന്ന് മക്കളാണ്. വലുത് ഞാന് ഇന്റെ അഞ്ചൻ എട്ട് പഠിക്ക്ണ് അഞ്ചത്തി ഏഴാം ക്ലാസ് പഠിക്ക്ണ്
ഓ ഓ
ഉം വെന്നാ എന്തെ പഠിക്കലൊന്നുല്ലേ
ക്കലു
ഏ
പഠിക്കലൊക്കെണ്ട്
ആഹ് നല്ലൊ പഠിച്ചോ ഇന്നാലെ പരീക്ഷ പാസ്സാവുള്ളുട്ടോ
പഠിച്ചില്ലേ മൂജ്ജും
പഠിച്ചിലെ മൂജ്ജും ഒറപ്പാണ് അത് പറയേണ്ട ആവശ്യല്ലല്ലോ
പ്ലസ് റ്റു ആണ് ടേണിഗ് പോയിന്റ്
പ്ലസ് ടു ആണ് ടേണിംഗ് പോയിന്റ് പത്താം ക്ലാസ് വരെ പത്താം ക്ലാസെനി ടേണിംഗ് പോയിന്റ് ന്നാ പർഞ്ഞോണ്ടിന്നീനെ. അതാ വിചാരിച്ച് പത്താം ക്ലാസ് കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചുണ്ടാക്കിയപ്പം ഇപ്പ ഇപ്പ എന്തായി ഇപ്പം പ്ലസ് ടു ആയി ടേണിങ് പോയിന്റ്.
പ്പ പ്ലസ് റ്റു
അ പത്താം ക്ലാസ് പ ത്തില് ആറ് എ പ്ലസും രണ്ട് എയും ഒരു ബി പ്ലസും ഒരു ബീ യും. അൻക്കോ?
ഇനിക്ക് അഞ്ച് എ പ്ലസും, പിന്നെ നാല് എയും, ഒരു ബിപ്ലസും
ആഹ് ആഹ് അപ്പൊ അത്യാവശ്യം കൊയപ് പ്പല്ലാത്ത പഠിച് പഠിക്കേനില്ലേ ഉം പിന്നെന്താണ് എട്ത്ത കളിക്കാനൊന്നും പോവല്ലാ
ഇല്ലല്ല ഇവടെ ഗ്രൗണ്ടൊന്നുല്ല
ഏഹ് ഗ്രൗണ്ടില്ല മഴണ്ടവ്ടെ?
ഇപ്പല്ല ഇന്നലക്കെ നല്ല മഴേനി. ഇന്ന് പിന്നെ കൊറവ്ണ്ട് നല്ലെ ഇന്നുച്ചകൊക്കെ നല്ല വെയിലായിനി
ആഹ് എന്തേ ലീവൊന്നും കിട്ടില്ലെ സ്
ല്ല അടുത്തൊക്കെ കൊട്ത്ത് ഇവടെ മാത്രം
ഏഹ് ബാക്കിള്ളോട്ത്ത് കൊടുത്തോ
ആഹ് പത്തം കൊട്ത്ത്ണ്
പിന്നെന്ത്‌ എങ്ങനെ പോണ് സ്കൂളൊക്കെ അടിപൊളിയാ
ഇല്ല ല്ല സ്കൂളൊക്കെ വൻ മോശാണ്.
വൻമോശല്ലേ ഏഹ് അവ്ടീം അങ്ങനെന്നെ
അതെന്നെ
ഏഹ് ഏട്ടൻ ടൂറൊക്കെ പോയിന്യോ?
ടൂറ് ഫ്രണ്ട്സിന്റെ കൂടെ പോവാനൊക്കെ വിചാരിച്ച്ണ്.
ഏ ന്ന് ട്ടെന്ത്യേ പോയില്ലെ
പോയില്ല പിന്നെ ക്ലാസ് തൊട്ങ്ങി ഇനിയിപ്പോ പോണം
ഇഞ്എന്നാ പ്ലസ് റ്റു കയ് കഞ്ഞിട്ടാണോ പോണത്
വിചാരിക്ക്ണ് പോണോന്നൊക്കെ കഴിഞ്ഞിട്ട്
ഉം ജോ ആ എന്തെ ജോലിക്കെന്തേലും പോകലുണ്ടോ?
ഇല്ല ഇല്ല ജോലിക്കൊന്നും ഏഹ് ഇല്ല
ആ സ് അപ്പെ ഉപ്പക്കെന്താ പണി
ഉപ്പാ ബസ്സില്
ഓ ഡ്രൈവറാ
അല്ലല്ല കണ്ടക്ട്ടറ്
കണ്ടക് ഓ കണ്ടക്ട്ടറാണ്ലെ അപ്പം നീഞ്ചി പഠിച്ചിട്ട് വേണം ല്ലേ
അതെ അതെ ഹ്
എന്നാ പഠിച്ചോണ്ടി ഫോണില് കളിക്കേണ്ടോ
ഓ കളിക്കാറൊക്കണ്ട്
ഏഹ് ഫോണിലേ കളിയൊള്ളൂ
ഹ് ഹ് അതെ അതെ
അതുകൊണ്ട് കാര്യല്ലട്ടോ അതുകൊണ്ട് കാര്യല്ലട്ടോ പഠിച്ചട്ടോ
പഠിക്കണംന്നൊക്കണ്ട് പയ് കയ്യണ്ടേ
സമയത്ത് പഠിക്കണം മോനെ അല്ലെ പെടും എൻക്കുംണ്ട് കൊറെ പഠിക്കാന് ഞാനേ സ്കൂൾ എന്ന് തൊറന്ന ന്നറിയോ സ്കൂൾതൊറന്നാൽ എന്റെ ബുക്ക് ഞാൻ തൊട്ട് നോക്കില്ല സ്കൂളില് പോവാ കൊണ്ടേക്ക സ്കൂള കൊണ്ട് പോവാ കൊണ്ടെക്കാ അങ്ങനെ കഴിച്ചാ
ഹ് ഹാ
പിന്നെ കുറേ ഫോണ്മ്മളും കളിച്ചേ ഫോണ്മ്മല് കളിച്ച് കുത്തിർക്കാ-
ലല്ലാ-
അങ്ങനെ നടന്നിട്ട് കാര്യല്ല കഴിച്ചിലാവണേ പഠിക്കാ-
പഠിക്കണം-
ആഹ് -
ഫോണ് കൊർച്ചാല് പഠിക്കാൻ പറ്റുള്ളു-
അതന്നെ ഫോണൊക്കെ കൊറക്കണം എന്നാലേ അയ്ന്കയ്യുള്ളു-
ന്തെ ഫോണ്കൊറക്കായില്ല-
കൊറക്കാൻ കൊറക്കാ ഹ് വിചാരിച്ചില്ല പഠിക്കാന് അതൊണ്ടാണ്-
ഉ ഫോണില് എന്താ കളിക്കല്-
ഞാ ഗെയ്മളിക്കും-
ഏ ഏത് ഗെയ്മ്-
ഫ്രീ ഫയറ്-
ഏ ഇപ്പ ഈകാലത്ത് ഫ്രീ ഫയറ് കളിക്കണോരുണ്ടോ?
പിന്നെ- എത്ര ആൾക്കാര്ണ്ട് കളിക്കണ-
എങ്ങനെ ഗെയിംഅടിപൊളിയാ-
ഓ-
വേൾഡ് കപ്പ് ഒക്കെ തൊടങ്ങാൻ പോന്നില്ലേ കാണ് ണ്ടോ?
ആ കാണണം കാണണം-
ആ എവിടന്നാ കാണേ? എന്ത്?
രാത്രിയല്ലേ കളിയൊക്കെ?
ആ കളി രാത്രിയും ആ കാണാൻ പറ്റ ട്ടല്ലേ എന്റെ വീട്ടില് സൗ സൗക സൗകര്യഒന്നുംമില്ലേ?
ഓ ഉണ്ട്ണ്ട് ഇണ്ട്.
ആ ഇരുന്ന് കാണാനല്ലോല്ലേ? എത്ത ഫ്രണ്ട്സ് ആരുണ്ടോ കാണാന്. ആരുണ്ടോ?
വേരന്തൊക്കെ പറഞ്ഞണേ?
ആ എത്ര ഫ്രണ്ട്സ് വേരാന്ന് പറഞു
ഒരു രണ്ടാൾക്കാരഉറപ്പ പറഞ്ഞേ. ബാക്കിയുള്ള എന്താ അറിയില്ല.
ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത്പോയി ഫുഡ് ഒന്നും കഴിക്കലൊന്നുംമില്ല.
ഫുഡ്കുറവാണ് അങ്ങനും പോവല്ല.
ആ ഇവിട്ട അടുത്തക്കൊന്ന് അങ്ങനെയ പുറത്തൊന്നന്ന് പോയലല്ലേ?
ഓ
ആ എവിടുക്ക പോകല്
നല്ല കളിക്കാനൊക്ക പോയി പാടതേക് കൊടത്ത് കുളിക്കാൻ പോയി.
ആ അതിനൊക്കെ പോവാറുണ്ടോ?
ഓ ഓ
ഹ അപ്പൊ നീന്താനെക്കെറിയുവോ?
നീന്തലറിയില്ല.
നീന്താൻ അറിയല്ലോ ഇങ്ങനങ്ങനെ കൊളത്ത് നീന്തണുന്നത്.
സെറ്റമിയിട്ടാലോ.
ഓ അങ്ങനെ അല്ലാതെ ഇറങ്ങ ഇറങ്ങാൻ കഴിയൂല അല്ലേ പേടിയാല്ലേ?
അതല്ല ഞാൻടെ കളിക്കാൻ പോയിനി അപ്പൊന്നെ കൊടു ത്തിലിറങ്ങിയതാണ്.
ഹ ഹ
ആ ഇവിടെ നിങ്ങള അടുത്ത് ഉണ്ടോ കൊളം.
ഇല്ലല്ല, കുറച്ചു ദൂരാണ് ഫ്രണ്ട്സിന്റെ വീടിന്റെ അടുത്താണ്. ഞാൻ കൊറച്ച് ദൂരെ.
അങ്ങനെ ആയിരിക്കുല്ലേ. ആ അ അങ്ങനെ. കാര്യങ്ങളല്ലേ.
ഉം
എങ്ങനെ പോണ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ
ഏ അതൊന്നും ഇല്ല
ആ ഒന്നും വേണ്ട അതാണ് നല്ലെ
ഓ
വെറുതെന്തിനാ ആവശ്യമില്ലാത്തന്നും തല എടുത്ത് വെക്കണേ
ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് നോക്കിയാ പോരെ
ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിന്നാലീനി
ഞാന് കളിക്കാന് പോലെ കമ്മിയാണ് ഒന്നാമത് ഫ്രണ്ട്സെ കമ്മിയാണ് ആകെ ഒരു സ്കൂളിൽ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് നാട്ടിലൊക്കെ ഫ്രണ്ട്സ് കമ്മിയാണ് നാട്ടി കളിക്കാനൊള്ള സൗ കണ്ട് പക്ഷെ കുളങ്ങളും അങ്ങനക്കൊത്തുന്നുല്ല
ആ
അത് തന്നെ കളിക്കാൻ പോലും പണ്ടൊക്കെ പോവാനി അപ്പ പിന്നെ ഒറച്ചായി റസ്റ്റ്ക്കഅല്ലേ അത്യാവശ്യം കുറച്ച് വലുതായില്ലേ ഏ ആ പഠിക്കും പഠി ക്കണം പഠിക്കാനൊന്നും ഇതുവരെ ഒരുങ്ങില്ല ഇത്രയും കാലമെടുത്തൊരു സ് സാധനമെനിക്കു നിശ്ചിയുല്ല സാറ് എടുക്കുകയാണെങ്കില് ഞാന് ശ്രദ്ധിക്ക പോലുവില്ല ഞാൻന്നവിടെ കടുക്കും അല്ലെ എന്തേലുമ ഒക്കെ വർത്താനം പറഞ്ഞ് കുതീർക്കും ബാക്കിയുള്ളവരെ എടങ്ങാറാക്കും അങ്ങനെ അങ്ങനെയൊക്കെ നമ്മള് ടൈമ് എടു പൂവാണ്
ആാ
ഉം
പ്ലസ് വണ്ണിലെ റിസൾട്ട് വരാനായില്ലേ
ആ ആ അതു ഇതുവരെ വന്നില്ലേ അയെന്നാ
ഇത് ജൂലായി എന്നൊക്കെ പറയണു
ആ അത് ഇനി ഉറപ്പിച്ചില്ലല്ലേ
ഇല്ലല്ല
എങ്ങനെ നല്ല വർക്കുണ്ടാവോ
മാർപ്പ് ഇണ്ടാവന്ന് അറിയില്ല നോക്കേണ്ടി വരും
ഉം ഉം പഠിച്ചല്ലേ എഴുതിയേ
ഓ
ഇ പഠിച്ചത് നിങ്ങക്ക് അറിയില്ല മാർക്ക് ഇണ്ടാവൂ എന്നുള്ളത്
അതും മനസ്സു വേണ്ടെ
എന്ത്
മാർക്ക് ഇട്ട് തന്നാലേ മതി നിക്കും
ആ മോന്റെ മനസ്സുപോലെ ആയിരിക്കുമല്ലേ
ഉം
ഞാനൊക്ക ഞാനൊക്കെ പ്ലസ് വൺ പരീക്ഷയിൽ ഒരു തേങ്ങയും പഠിച്ചത് പോലുമില്ല
അ
ഒരു ഒലക്കും പഠിച്ചില്ല അത് എന്തായാലും പൊട്ടു അത് എനിക്ക് ഉറപ്പാ
കഴിച്ചിത്രർഗീ
ആ അ ഇങ്ങനെ ആൾക്കാര് പോയി അപ്പോ കൊളായി ലോട്ട സ്കൂളും ഒട്ടും പഠിക്കൂല്ല എന്തായാലും അതിന്റെയൊക്കെ കഥയേ അതിന്റെ ഒക്കെ കഥ കഴിഞ്ഞ എന്ന ഇന്നെന്താ പ്രത്യേകിച്ച് വേ വേറെത്തണ്ടോ
ഉ എന്നാ ആയിക്കോട്ടേ ആ ആയിക്കോട്ടേ